ആ ഡിഗ്രിയേതാ എടുത്തേ ആ കേക്കാ കേക്കാം ഡിഗ്രി ഡിഗ്രി ഏതാ ആണോ ആ
ഉം ഹ്യൂമാനിറ്റീസ് ആയിരുന്നു പഠിച്ചത് ഇല്ല ഇല്ല ഇല്ല ഇല്ല
ഹിസ്റ്ററിയൊക്കെ എടുക്കുകയാണെങ്കില് പി എസ് സി എഴ് ഇത്പ്പം നല്ലെ നല്ല കാര്യ കൊറേ പഠിക്കാനുള്ള ഭാഗം കൊറച്ച് കൊറഞ്ഞിട്ടും
അതെ എനിക്ക് വേ മറ്റേ ഹ്യുമാന്റീസ് സോഷ്യോളജി എടുത്ത് അത് ഇതെടുത്ത് പഠിക്കണന്നൊക്കെ ഭയങ്കര ആഗ്രഹായിരുന്നു ള്ളുട്ടൊ പക്ഷെ നമ്മള്ടെ ഇവിടെയങ്ങും അതിന്റെ കോഴ്സ് ഇല്ലായിര്ന്ന് അതുകൊണ്ട് പിന്നെ അത് എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞില്ല
ക്ക്ന്നേനല്ല നമ്മളെ ഏത എങ്ങനെലൊരു ജോലിയില് എത്തിപ്പെടുക
ഇവിടെ അമ്മയൊക്കെ എപ്പഴും പറയേണ്ട് ജാതകത്തിലൊക്കെണ്ട് ഗവൺമെ ന്റ് ജോലി പി എസ്‌ സി എഴ്തും പി എസ് സി എഴുതൂന്ന് പക്ഷെ രണ്ട് മൂന്ന് വട്ടം നോക്കിട്ടും ഞാന് പലരോട് തെരക്കിട്ടും വൺ ടൈം ആണ് പി എസ്സി രജിസ്റ്റർ ചെയ്യണത് അതൊന്നും ചെയ്യാൻ പറ്റൂല്ലന്നാണ് രണ്ട് മൂന്ന് പേര് പറഞ്ഞത്
വേറെ അക്ഷയയില് നമ്മൾ പിഎസ് സി ഒന്നെങ്കിൽ പി എസ് സി ഈ ഓഫീസിൽ ചെന്നാൽ ശ ശരി എങ്ങ അത് നമ്മൾ തെറ്റി പോവ എന്തേങ്കലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവതിരിക്കില്ലോ ഒന്നും കൂടെ വേറെ ഏതെങ്കിലും അക്ഷയയിൽ പോയി ചോദിക്കുക അങ്ങനെ ഉണ്ടേങ്കിൽ ചെയ്താൽ മതി എന്റെ പി എസ് സൈറ്റിലോട്ട് തന്നെ പി എസ് സിടെ കെ പി എസ് സി തുളസി സൈറ്റിൽ ആ ആ അവര് അതിന്റെ നമ്പറുണ്ട് നമ്മള് അന്വേഷണത്തിനുള്ള ഒരു നമ്പറുണ്ട് അതില് വിളിച്ചു ചോദിച്ചാ അ ചെപ്പോ പറഞ്ഞു തരരിക്കും ഉം ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അപ്പം പണ്ട് എൻ്റെ പാ പാപ്പയുടെ അനിയത്തിയുടെ മോൾക്ക് ഇതേപോലെ പി എസ് സിടെ പാസ്വേർഡും യൂസറഐഡിയും മറന്നു പോയിട്ട് രണ്ട് മൂന്ന് അക്ഷയിലൊക്കെ ഇതേപോലെ ചോദിച്ചപ്പോൾ അവർക്കത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അവർക്ക് അതിന് വേണ്ടിയിരിക്കാൻ സമയമില്ല ഒന്നാമത് അതാണ് പിന്നെ ബി എസ്സി ടെ ഓഫീസ് ആഹ ശരിയായി പി എസ് സിടെ ഓഫീസിൽ പോയിട്ട് പറഞ്ഞപ്പം ശരി നമ്മളുടെ നമ്മളായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ എല്ലാ രേഖകളും കൊണ്ടപോവണ്ടി വന്നു ഐഡിയ ആധാർ കാർഡ് ചില ചില നല്ല അത്യാവശ്യം നന്നായിട്ട് എനിക്കറിയുന്ന അക്ഷയയിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാര
ഓ ഇവര് നമ്മള് ചെല്ലുമ്പോഴത്തേനും തന്നെ അതൊക്കെ പാടണ് അത് കിട്ടത്തില്ല മെനക്കേടാണ് തെരെക്കൊക്കെള്ള സമയത്താണ് അവർ ഒട്ടും ചെയ്ത് തരില്ല ആ നോക്കട്ടെ പി എസ് സിടെ ഇതിലേ ഓൺലൈനില് ചെയ്യാൻ പറ്റോന്ന് നോക്കാം
ആ ചെയ്തു നോക്കി നോക്കിയാതി നമ്മള ഒരു ഇത് ഇത് എനി കൊണ്ട കളഞ്ഞില്ലേ ഈ പ്രാവശ്യക്കെ നറയെ എക്സാമും കാര്യങ്ങളും
വരണണ്ടല്ലേ അതെത പിന്നെ ഇവിടെ അടുത്ത പി എസ് സി ഓഫീസിന്റെ എവിടാന്ന് എനിക്കറിയത്തില്ല
ഏത് ആലപ്പുഴയല്ലേ ആലപ്പുഴ പി എ സി എല്ലാ ജില്ലകൾക്കും പി എസ് സി
ഉണ്ട്ണ്ട് അല്ല എവിടൊണെന്ന് എനിക്കറിയത്തില്ല സ്ഥലം എവിടെ
ആഹ സ്ഥല അല്ലേ അത് ഇതേപോലെ നമ്മള് മൊബൈല് നോക്കുക അപ്പൊ കിട്ടും അങ്ങനെ എവിടെങ്കും കാണും
ആലപ്പുഴ ജില്ലയിലാണെങ്കിലും ഞങ്ങളാലപ്പു ഴ ഇങ്ങറ്റമാണ് ആലപ്പുഴ എറണാകുളം ആ എറണാകുളത്തിന്റെ തൊട്ട് ഇപ്പറായിട്ടാണ് കിടക്കണത്
അവിടെ അല്ലെങ്കിൽ നമ്മൾ ടൗണുള്ള സ്ഥലത്ത് അക്ഷയകൾ ഉണ്ടെങ്കിൽ അവിടെ ത്തിൽ പോയി ചോദിക്ക അതിൽഎന്തേലും ചെയ്യാൻ വഴി ഉണ്ടേൽ അവർ ചെയ്ത് തരാൻ കഴിയില്ല ഓ ക്കെ ശരി ഇനി ആ നമ്മളിപ്പം പി എസ് സിയുടെ ഓഫീസിൽ പോയിട്ട് അവിടെ എന്താ ചോദിക്കെണ്ടെ എന്താ കൊട് ക്കണ്ടെ അങ്ങനെ എന്തെലും ആ അവർ ക്ക് അറിയെങ്കി അതെങ്കിലും പറഞ്ഞെന്നാ മതി ഒരു ഒരവസരം നമ്മൾ കളയണ്ടല്ലോ ഇപ്രാവശൊക്കെ അങ്ങ് ജിമ്മിലൊക്കെ പോണേനെ കൊണ്ട് മറ്റേ പോലീസിന്റെ എക്സാം ഒ കെയറാൻ പറ്റുന്ന കയ്യും കാലും
പൊക്കൊ ഉണ്ട് നല്ല പൊക്കൊ ഉണ്ട്
ആ
അത്യാവശ്യം നല്ല പൊക്കൊ ഉണ്ട് എനിക്ക് നൂറ്റി എഴുവെ ത്തി ഒമ്പത്
ആണോ എന്നിട്ടാണോ ഏസി ഒന്നും നോക്കാ
ഇവിടെ അമ്മക്ക് ഭയങ്കരാ ആഗ്രഹോ എന്തൊ പണ്ട് പോലീസ് ആവണോന്ന് അമ്മ എന്റെറ അട്ത്തും പറയുവായിര്ന്ന് അത് നോ
അതൊക്കെ ഹൈറ്റ് ഒക്കെ ഇണ്ടെങ്കില് ബാക്കിയിള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ക്കെ ഭയങ്കരെ എ എളുപ്പവുന്നല്ല അത്ര വല്യ കഷ്ടപ്പെടെണ്ടി വര് ഇല്ല നമ്മൾ നീളണ്ടാവുമ്പം പെട്ടെന്നെന്നെ ആ വേം ഇണ്ടാവും അത് ആ കൊറെ ആൾക്കാർക്കൊന്നും അറിയാൻഞ്ഞിട്ടാ
പ്പ ഇങ്ങനെ പറയിമ്പഴൊക്കെ എനിക്കിപ്പ എഴുതാൻ തോന്നാ
ശേ എടി ഇകൊല്ലത്തെ ഏ ഇനി ഇനി ഈ ഈ ഡിസംബർ മാസൊക്കെയാണ് അട് ത്തെ വിളിക്കാ അപ്പോഴേക്കും ശരിയാക്കാൻ പറ്റൊ നോക്ക് കാരണം ഓരോ വർഷം കൂടും തോറും ആ ഞാൻ പി എസ് സി എഴുതുന്നുണ്ട്
ആണല്ലേ ആ ആ
ഓരോ വർഷും അതല്ലേ എത്ര കാര്യൊക്കെ വര്
പറയിണ്ട് എന്റെ ഹസ്ബെന്റിന്റെ ചേട്ടന്റെ ആ വെയ്ഫ് ചേട്ടത്തി അത് എഴുതും കെട്ടാ എല്ലാ പരീഷ പോവുന്നുണ്ട് പി എസ് സി പഠിക്കാൻ എന്നിട്ടില്ലേ എഴുതുന്ന മിക്കതും കിട്ടും പക്ഷെ പോവത്തില്ല ഒന്ന് കിട്ടിയത് ഫോ മറ്റേ ഫോറസ്റ്റ് ഇല്ലേ അതിന്റെ എന്തോ എക്സാം എഴുതിട്ടായിര്ന്ന് അപ്പൊ അത് അവര് കാട്ടിക്കൊണ്ട് ഇടൊന്നും പറഞ്ഞോണ്ട് പോയില്ല
ആ അഹ് മീൻസ് അല്ല അത് ഉദ്ദേശിക്ക്ണെ അതിന്റെ ഫിസിക്കൽ ഇതിന് പോയിട്ടില്ലാന്ന് ലെ
ആ എക്സാം ഇത് പ് റിസൾട്ട് വന്നപ്പോ അതില് കിട്ടി പക്ഷെ വേറെ ഒന്നിനും പോയില്ല അതിന്റെ ആ റിക്രൂട്ട്മെന്റിന് ഒന്നിനും പോയില്ല ആ ഒന്നിനും പോയില്ല അത് കഴിഞ് പിന്നെ മറ്റേ ചെ ഈ ഇല്ലേ റെയിൽവേടെ എന്തോ എഴുതി ആ അത് എഴുതി അതിനും കിട്ടി അ അതിനും പോയില്ല അതും പുറത്തൊക്കെ എവിടെയെങ്കിലുംക്കെ രിക്കും കിട്ടുവാ
അല്ല ഈ ഈ ഫോഴ്സിന്റെ സകല സാധനങ്ങളും നമ്മള് വീട്ടിൽ നിന്ന് ഒരു വർഷമെങ്കിലും മിനിമം മാറി നിന്ന് നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് മിനിമവും പക്ഷെ നമ്മുക്ക് സ്വന്തം കാലിൽ ഒരു ജോലി കിട്ടുവ കിട്ടുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ആഹ് അത് വേറെ തന്നെ ഒരു പവറാണ്
ഞാൻ എന്നിട്ട് പറഞ്ഞു പോയ എന്തോ ഒത്തിരി ആൾക്ക് ഒരാളുടെ അവസരം സരം കൂടിയല്ലേ കളയുന്നത്
ആഹ് അതെ അതിന് വേണ്ടി ഇരിക്കുന്ന ആൾക്കാർക്ക് വച്ചാല് പ്രീയമാ ചെറിയ മാർക്കിന് പോയ ആൾക്കാരുണ്ടാവും
അതെ ഞാൻ പറയും എഴുതാൻ വയ്യെങ്കി പിന്നെ അല്ല പോവാൻ കഴില്ലെങ്കിൽ പിന്നെ എഴുതണ്ട
ആഹ് അതെ പെല ആൾക്കാര്ന്ന് പറഞ്ഞാല് ഞാന് പി എസ് സി സി എഴുതയാണ് ചില ആൾക്കാര് അത് ന്ന് വെച്ചാല് ഒരുപാട് പരീക്ഷ എഴുതി അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ എല്ലാം എഴുതിട്ട് അതിൻ്റെ അതിൻ്റെ മാർക്ക് കൂട്ടി വെക്കും അപ്പം ഈ ഫിസിക്കലൊക്കെ നന്ന നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അത് ചെലപ്പോ അവർക്കൊന്നും മാർക്ക് അധികം കിട്ടുണ്ടാവില്ല പക്ഷേ അത് അവർക്ക് ഇതൊരു ഇങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര മത്സരമാരിക്കും
അതെല്ലേ ആഹ് ഇതിന് കിട്ടി ഇതിന് കിട്ടിയാലും പോകലൂന്നേ ഞാന് എന്നിട്ട് എപ്പഴും പറയും കിട്ടണേന് പോ എന്തിനാ വെറുതെ എഴുതണെ അല്ലേ പിന്നെ എഴുതാതിരിക്കേ ഇതെല്ലാം പോയി എഴുതും എന്നിട്ട് കിട്ടണേനൊന്നും പോകത്തില്ല പറണത് വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടിൽന്ന് നമ്മുക്ക് പോയിട്ട് വന്നെ കണക്കിന് എന്തെങ്കിലും ട്രെയിനിങ് ആണേലും ഇവിടെത്തന്നെ എവിടെലും കിട്ടണ കണക്ക്
ആഹ് അതെ നമ്മള് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മക്ക് ജോലി കിട്ടുന്നത് ചിലപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് ത്തൊക്കെ ആയിരിക്കും ട്രെയിനിങ്ങിന് ഒരു വർഷം ഒമ്പത് മാസം മിനിമം എന്തായാലും എടുക്കും ഏത് അ് സ്പോട്സിൻ്റെ ആണെങ്കിലും മിനിമം ഒമ്പത് മാസം എടുക്കും. ആറ് ഒമ്പത് ആണ അ എടുക്കും അത് കഴിഞ്ഞ് പിന്ന പിന്നെ നമ്മള് വേറെ ലെവലല്ലേ നമ്മളുടെ ഇതേ മാറിയില്ലേ
അതെ
നമ്മള് വീട്ടിലാണെങ്കിലും പൊ റത്താണെങ്കിലും നമുക്ക് നമ്മള് നമ്മളേതായിട്ടുള്ള ഇത്രയും കാലം അപ്പന അമ്മ നമ്മള് നോ പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഹസ്ബന്റ്നോക്കി
അതതെ
നമു നമുക്കായിട്ടൊരു ഇത് വേണ്ടേ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അവിടെ എങ്ങന ഇരുന്നെ
എഴുതണത് എഴുതിട്ട് ഇതില് ലിസ്റ്റിൽ ഏതെലും ഉണ്ടായിരുന്നോ
ഞാന് ഇങ്ങനെ ബീറ്റ് ഫോറസ്റ്റിലണ്ട് പ്പ അതിന്റെ ഫിസിക്കലിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിക്ക
ആ ഹാ ആ ഹാ അതപ്പോ ഇപ്പഴാ അടുത്തങ്ങാനുണ്ടോ തൊടങ്ങോ ആണോ എവിടെ വെച്ചിട്ടപ്പ അവിടു ആന്നോ
ഏഹ മലപ്പുറം തന്നെ
ആണല്ലേ അപ്പ കൊഴപ്പില്ല
അ എങ്ങനെങ്കിലൊക്കെ ഒരിതില് കേറി പറ്റാന്നാണ്.
ആഹ അവക്കിഷ്ടമാന്നേ അതൊക്കെ കിട്ടിക്കോളും
ആ ഫിസിക്കല്ന്ന് പറഞ്ഞാ ഭയങ്കര പണിയണെ ഓടി എത്ത ചാടി എത്ത ഇപ നമ്മളെക്കാലും കുറ ഉള്ള ആൾക്കാരുണ്ടാവും നമ്മ കുറേ മാർക്കുള്ള ആൾക്കാരുണ്ടകും
മാർക്കിന്റെയും പിന്നെ ഫിസിക്കലിന്റെ ഇത് നോക്കിട്ടാണോ ലാസ്റ്റ് ഇത്
ആ ആ ഫിസിക്കല് പാസ് ആവണം ഫിസിക്കല് പാസ് ആവാതെ മാർക്ക് ഉണ്ടായിട്ട് മാ കാര്യല്ല എല്ലാരും എല്ലാ പോലീസുകാരെയും എല്ലാരും കാണുമ്പ പിന്നെ നമ്മുടെ ആകെ ധൈര്യം പോവും
പോകും
അതല്ലേ ഓണ നിങ്ങക്ക നൂറ്റി നൂറ്റി എഴുപത്തി നൂറ്റി എഴുപത്തി ഒമ്പത്ഒ ക്കെ ഹൈറ്റ് എ ന്ന് പറഞ്ഞാലൊക്കെ പുഷ്പം പോലെ ഫിസിക്കൽ ടെസ്റ്റക്കെ പാസ്സാവും
പാസാവാൻ പറ്റും ഇവിടെ പറയൂ അത് ചേട്ടൻ പോലീസാ അപ്പ അന്നേരം പറയും നോക്കി അല്ല അല്ല ചേട്ടൻ
പിൻ നിന്റെ ഏട്ടനോ ഏട്ടനോ ആണോ
ഞങ്ങളുടെ കാസ്റ്റ് ന്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഞാൻ അതിനെ ഞാൻ പോയത ആ അത് എന്താച്ചേ നമ്മുക്ക് ഈ പ്രളയം പോന്നില്ലേ ആ സമയത്ത് കൊറെ വേക്കൻസി ണ്ടരുന്നു അന്ന് ഇത്ണെങ്കിൽ ഞാൻ പോയി പക്ഷെ എനിക്ക് നീന്താൻ അറിഞ്ഞോടായിരുന്നു ആ ഒരറ്റ ഇതിലാ പോയത് നീന്താൻ അറിയാവ അല്ല നമ്മൾ ഈ കടപ്പുറത്തൊക്കെ നിക്കൂലെ ആ അതില്ല അതെ ഈ പ്രളയം വന്ന് സമയത്ത് എടുത്തതാ കുറച്ച്
ആഹ ആ അല്ല എൻ സിസി അങ്ങനെ എന്തെലും ഉണ്ടോ ആഹ എടാ എന്നിട്ടാണോ വീട്ടിലൊക്കെ എങ്ങനെ ഇരിക്കണേ അതിനൊക്കെ നല്ല മാർക്കുണ്ട് അറിയാവോ
അ അതുമൊക്കെ ഇതിൽ കിട്ടുമോ
ആഹ് ഹോഴ്സില് അപ്പം നമ്മുക്കിപ്പം കട്ട് ഓഫ് അൻപത്തിയേഴ് മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലിൽ പാസ് ആവുകയാണെങ്കിൽ ഇപ്പം ഒരു പത്ത് മാർക്ക് എക്സ്ട്രാ എൻ സി സി ഉള്ള ആൾക്കാർക്ക് കിട്ടും
കിട്ടുവല്ലേ ആഹ് ആഹ ആഹ്
ഉ അപ്പൊ റാങ്ക് ലിസ്റ്റ്ന്റെ മുകളില മത്തി
അങ്ങനെ
ആഹ ഇനി ഇനി ഇപ്പോഴ നമ്മൾ ഇതൊക്കെ കയ്യിയിലുണ്ടാ ഞങ്ങൾക്കൊന്നും എനിക്കൊന്നും ഈ സാധനം ഇല്ലനിറ്റ്
ഓ ഓ ഇതെക്കെ ആർക്കറിയാം ഞാൻ ഇതിനെ കുറിച്ച് അങ്ങനെ തിരക്കിയിട്ടും ഇല്ല ഇതിന്റെ പുറക്കെ പോയിട്ടുംല്ല ഇ അത് പണ്ട് പ്ലസ് ടു പഠിച്ചത് പ്ലസ് ടു പഠിച്ചപ്പോ എല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞ് ഞങ്ങള് പോ ല്ലാണ്ട് ഞാൻ പിന്നെ അതിന്റെ പിറകെ ഇതുവരെയും പോയിട്ടില്ല പി
ചെയ്യേ കാരണം ഇതിന് ഈ ഫ ഫോസ് ത്തിലേക്കൊക്കെ അധികം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുംമില്ല ഈ പഠിക്കണം എന്നാലും നമ്മുക്ക് എഴുപത്തെട്ട് എൺപത്തെട്ട് ആ റേഞ്ചിലൊന്ന് മാർക്ക് വേണ്ട പിന്നെ എൻ സി സെ മാർക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്ക് ആയിട്ട് തന്നെ നമ്മുക്ക് ഫിസിക്കല് പാസ്സ് ആകുമ്പോൾ മറ്റേ മാർക്ക് അനുസരിച്ചി മാർക്ക് കൂടെ ചേർത്തിട്ട് അറുവത്തിൻ്റെ മാർക്കാവും പുഷ്പം പോലെ റാങ്ക് ലിസ്റ്റില് വലിയ നൂറിനുള്ളിൽ കയറാം എന്ത് കിട്ടും നിനക്ക് ജോലി അത്ര ഹൈറ്റ് വെച്ചിട്ടിങ്ങനെ പഠിക്കാതിരിക്കാൻറിയുമ്പോ വേഗം ബി എസ് സിം
നോക്ക എന്താണ് എന്തായാലും ഞാനത് എടുു ദിവസം ഫോണുണ്ട് പോഴത്തോട്ട് അപ്പൊ അന്നേരം അത് തിരക്കാം ആലപ്പുഴ വര പോകേണ്ട ആവശ്യമുണ്ട് ഇതാദ്യം ഞാൻ വിളിച്ചച്ച് കരക്കി നോക്കെ എങ്ങനാന്നുള്ളത്
ആഹ
എന്നിട്ട് നോക്കിട്ട് എന്താച്ചാ ചെയ്യാം തഴച്ച ഭക്ഷണംമോ കഴിച്ചായിരുന്നോ
രാവിലത്തെ കഴിഞ്ഞു ഇനി ഉച്ചക്കത്ത
ആഹ ശരി ശരി മീനണ്ട് മീനണ്ട് അച്ഛൻ കൊറച്ച അധികം കൊണ്ടോന്ന് വെച്ചിട്ടട്ട് രണ്ടക്ക
എന്താ പററയ ഇവിടെ ഈ വയ്യേ ഞാൻ നിക്കുന്ന ഭാഗത്തേക്ക് ഞണ്ടും
ആഹ ഇന്ന പോയായിരുന്നു വൈ ഡാൻ പോയി അപ്പൊ അന്നേരം
ആഹ അത് നല്ല ഞണ്ടൊക്കെ നല്ല ടേസ്റ്റ് എനിക്ക് ഞാ സാധന ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞങ്ങ ഞങ്ങള്ൾ വീട് നിക്കുന്ന ഭാഗത്തേക്കൊന്നും അങ്ങനത്തെ സാധനങ്ങളില്ല പിന്നെ എൻറെ വീട്ടിലോട്ട് പോണം അവിടെ പിന്നെ ബീച്ച് ഏരിയ തന്നെ കിട്ടും
ഇവിടെ ഞണ്ട് കറച്ചി അങ്ങ കല്ലമ്മ കൈല്ലേ ഇവിടെ അല്ല അത്ും നമുക്ക് നമുക്ക് വല്ിയ താല്പര്യ ഇല്ല
ഉ ഉ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെൊന്നും കിട്ടല്ലേ എന്റെ ഒ എന്റെ വീട്ടിൽ പോണം ആഹ് ശരിയടാ ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ